ഓ അസ്സലാമു അലൈകും
വലൈകുംമുസ്സലാം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
കിടക്കേക്കുംലേ ഉറങ്ങാൻ കിടുന്നാ
ആഹ് കടങ്ങിന് പക്ഷേ ഒറക്കം വന്നില്ല
ആഹ് അത് എന്തേ ഞാനൊക്കെ കിടക്കാൻ കാത്ത്ക വേം ഉറങ്ങും
ഫോണി നോക്കി ഇരുന്നാപെയ്
ഇരുന്നപായ്, അതെ അതെ മക്കളോ മോളില്ലേ
മക്കള് ഒരാളുണ്ട് അവന് ഇതേ കളിക്കിയാൻ പോയി
അതെ പിന്നെ സ്കൂള് പൂട്ടിട്ട് ട്രിപ്പൊക്കെ പോയോ
ഓ
സ്കൂള് പൂട്ടിട്ടേ ട്രിപ്പൊക്കെ പോയോ ചോയ്ച്ച മക്കളെ കൊണ്ട് ഇ
പോയില്ല
ഏ പോയില്ലേ
പാർക്കി പോണംന്നുണ്ടായി പക്ഷേ പോകാൻ വേണ്ടി ചാൻസ് കിട്ടില്ല
അതെ ഞങ്ങളിപ്പോ മിനിയാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചന്റെ അന്ന് ഞങ്ങള ഫാമിലി അടക്കം എല്ലാരും പോയി പാർക്ക്ക്ക് അല്ലട്ടോ വയനാട് ഏന് പോയിനെ
ആഹ് ആഹ് ആഹ് വായനാട് നല്ല സ്ഥലല്ലോ വയനാട്
നല്ല സ്ഥല നല്ല കാലാവസ്ഥ ഇനിട്ട് പോയപ്പോ ചൂടൊന്നുല്ല നല്ലത് മക്കളൊക്കെ കൊണ്ടുപോവാൻ പറ്റിയ സ്ഥലണ് വയനാട്
ഓ
നല്ല എന്താ ഉം ആഹ് ചോരം കേറുന്നേന്ന് അന്സരി ച്ചേ, നല്ല മഞ്ഞൊക്കെ വന്നിട്ട് നല്ല ഇതെനി മക്കക്കൊക്കെ ഭയങ്കര ഇത് കാണ്ണന്നെ ഭയങ്കര ഇഷ്ടം അത പോ അതുപോലെ ചോർത്തുമ്പന്നൊക്കെ കൊരങ്ങമാരൊക്കെ നിക്കുവല്ലോ അതൊക്കെ മക്കൾക്ക് ഭയങ്കര പുതിയൊരി ഇതാണ് ഓല് മൃഗശാല എന്നൊക്കെ കാണാന്നലത്തെ നമ്മള് അങ്ങനെ നേരിട്ട് കണ്ടില്ലല്ലോ അല്ലാതെ മര ആഹ് മരത്ത ഇരിക്കുന്നൊന്നു ആഹ് അതും ആയിറ്റങ്ങളെ മക്ക മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോന്ന തിന്നണമന്നും ആരും മക്കളൊന്നും കണ്ടില്ല ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ട്ടം
ആഹ് ഇബടാ കൊറേ നാളായി പതിയണ് മൃഗശാല
അതെ മൃഗശാല ഇവിടെ തൃശ്ശൂര്ണ്ടല്ലോ
ആഹ് അട അവടെ പോണന്ന് പറയണണ്ട് പക്ഷേ ഇതുവരേം പറ്റീട്ടില്ല ഒഴിവ് കിട്ടണ്ടെ
ഉം
എങ്ങനെ
ഇപ്പൊ വെക്കേഷൻ കഴിയാറായി
ഉം മക്കിസ കയ്യാനായി മ്മടായി ന്‌സ്‌ സൊയിര്യല്ലേയിനി ഏട്ടെങ്കിലും ഒന്ന് കൊണ്ടോണം ഞങ്ങളെ കൊണ്ടോണം പറഞ്ഞാണ്ട് അങ്ങനെ പോയതാ അവിടെ പോയി ബണാസുര ഡാമ് കണ്ട് അത് പോരെ മറ്റേ എന്നൂരില്ലേ മറ്റ് ഓല ഓല കൊണ്ട് മേഞ്ഞ ഓരോ ചെറിയ കുഞ്ഞി കുടിലൊക്കെ ഇണ്ടാക്കിയാണ്ട് ആഹ് അവിടെയെക്കെ പോയി ആഹ് നല്ല അവിടെത് ത്തിയപ്പോ കൊറച്ച് വെയിലിണ്ടായിട്ടോ അതാ ഒര് പതിനൊന്ന് പത്ത് മണി പതിനൊന്ന് മണിയാ ടൈമയിന് അപ്പൊ നല്ല വെയില്ണ്ടായിനി ചെറിയ മോളെ കൊണ്ടൊന്ന് നടക്കും പോവാൻ കയ്യാത്ത ഒരു വെയില്ണ്ടായിനി പിന്നെ കൊറച്ചേരം ആടെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല ഉം പിന്നെ മക്കക്കല്ലേ ഞമ്മക്കല്ലല്ലോ എൻജോയ്മെന്റ് ഓലല്ലേ ഓരെല്ലാം ആസ്വദിച്ചണ് എന്തായാലും എങ്ങനെ കേട്ടീല്ലാ പറാ എന്താ പറഞ്ഞെ
ഹലോ
ഹലോ ആഹ് കേൾക്കുന്നില്ലേ
എടക്ക് സ്റ്റക്ക് ആയി പോണ് റെയിഞ്ചിൻ്റെയാ തോന്ന്
റേയ്ഞ്ച്ക്കുവാണെങ്കി ഇവിടെ മഴ തുടങ്ങാനുള്ളതുണ്ട് അതക്കുവാണെങ്കി റേയിഞ്ച് പ്രശ്നായിക്കും
ഉം ഉം പിന്നെ ചെറിയോരു ഇത് ആഹ് എന്തോ ഒരു ഇത് വന്ന് പോണ്ട്ല്ലേ
ആഹ്
ഇനി എന്തായാലും എന്തെനി വെക്കേഷൻ കഴിയണേന് മുന്നേ ചെറിയ എവിടെയെങ്കിലും കൊണ്ടു പോയാ മതി മക്ക് മക്ക പാർക്കൊന്നും ഇല്ലെങ്കിലും മൃഗശാലൊക്കെ
ഇപ്പണ്ട്
അത് ഏഹ് എങ്ങനെ കേട്ടീല്ലാ ഓഹ് എങ്ങനെ കേട്ടില്ലാ പറയാ എന്താ പറഞ്ഞേ?
മാലിബി മാലിബോ പോകുന്നുണ്ട്
ആഹ് മാ കോഴിക്കോട് മാളിലോ അല്ലെങ്കില് ഇവിടെ മുക്കം അല്ല എന്താ പറയാ കൊച്ചി ലുലുമാളൊ
ആഹ് ഏതെങ്കിലും ഒരു മാളിപ്പോയി ഇവിടെ അടുത്ത് ഒരു മാള് ഇണ്ടേ
ഒരു മാള് ഇണ്ടേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് മക്കക്ക് അത് മതി റെയ്ഡിലൊക്കെ കേറിയാ മതി എവ്ടായാലും
ഇല്ല ഒനിക്ക് അതൊന്നുല്ല ഓന് ഭയങ്കര പേടിയാ
ഭയങ്കര പേടിയ മക്കൾക്കൊന്നും ആഹ് പേടിണ്ടാവൂല ഞമ്മക്കേ പേടിണ്ടാവൊള്ളു
അല്ല ഈ പിന്നെ എൻ്റെ ഓനെ ഒര് ഉഞ്ഞാലിലും നേരെ നിക്കൂല പേടിയാ
അതെയോ അയ് ശരി ആഹ് ഇൻ്റെ ഇന്റെ ചെറിയ മോൾക്ക് അങ്ങനെട്ടോ അയ്ന് ന്നെ നെ വെറുതെ നമ്മളെ കാശ് പോവൊള്ളൂ ആഹ് അത് ശെരി പിന്നെ ഓന് എന്താപ്പം താല്പര്യം മറ്റേ ഈ മൃഗശാലക്കെ കാണ്ണേക്കൂലേ മൃഗങ്ങളെ കാണ്
ആഹ് സും കാണണം ഉണ്ട് ആള്ക്ക്
ആഹ് ആഹ് പിന്നെ അത് ഇതാക്കിയാ മതി തൃശ്ശൂരൊന്നും വല്ലാതെ മൃഗങ്ങളില്ല എന്നാലും കൊയപ്പല്ല മക്കളെക്കെ കാണിച്ചു ത്താല് നല്ലത് തന്നെ ഞങ്ങള് പോയ അന്ന് അതിന്റെ ഉള്ളില് പണി നടന്നോണ്ട് നിക്ക തൃശ്ശൂര് കൊറെ മൃഗങ്ങളെ കൊണ്ടുവരണ്ട് എന്നൊക്കെ പറഞ്ഞേട്ടീനി അന്ന്
ആഹ് പക്ഷെ കൊറേ ആയിട്ട് ഒര് പോയി വല്യ കൊഴപ്പല്ല എന്നൊക്കെ പറയണണ്ടായി
ആഹ് അതന്നെ ആഹ് അതന്നെ അത് വേണങ്കില് ഞാൻ പോയിട്ട് ഇപ്പോ ഒര് രണ്ട് വർഷൊക്കെ ആയി മൃഗശാ അവ്ടെ തൃശ്ശൂര് പോയിട്ട് ഞങ്ങള് കയ്ഞ്ഞ കൊല്ലം എറണാകുളേനി പോയിനിയ മാളൊക്കെ കൊണ്ടോയി മറൈൻ ഡ്രൈവ് ബോട്ടിലൊക്കെ കുട്ടികളെ കൊണ്ടോയി അങ്ങനെനി ഇപാവശ്യം ചൂടില്ലാത്ത ത്ത ഒരു ഏരിയ തെരഞ്ഞെടുത്താണ് അങ്ങനെ വയനാടത്തി
കഴിഞ്ഞ പെരുന്നാളിനെ ഗ്രൂപ്പില് ഇങ്ങനെ ഞങ്ങ പോകാന് വേണ്ടി ഒരങ്ങി ചോയ്ക്കാണിണ്ടായെ
ഉം
അപ്പൊ പറയണ്ണ്ണ്ടായി തൃശ്ശൂര് മൃഗശാല വല്യ കൊഴപ്പുല്ല നമു ക്ക് പോകാം എന്നൊക്കെ പറയണ്ടായി
ആഹ് ആഹ് എല്ലാരും പാടെ പോയാ കൊഴപ്പല്ല പൈസക്കും ലാഭാണ് നല്ല രസമുണ്ടാകും എല്ലാരും ഉണ്ടാകുമ്പളെ
ആഹ് ആഹ് ഇതേ ഫാമിലില്ലത് ഫ്രെണ്ട്സ് ആയിട്ടുള്ളത്
ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് ആഹ്
ഓഹ്
ഉം ഏതായാലും എ എവിടക്കെങ്കിലും ഒന്ന് മക്കളെ കൊണ്ടോണം അതാണ് ഓൽക്കും വേണ്ടത്
അത് ശരിയല്ലേ ഉം എന്നാലെന്നെ അവരിക്കുപ്പൊ ഒരു സന്തോഷ ആകുള്ളൂ
ഉം സത്യം അവർക്ക്‌ മാത്രല്ല നമ്മള്ക്കന്നെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഒന്ന് ഫ്രഷ്- ക്ഷേ തന്നെ ഒരു മൈൻഡ ഒക്കെ ഒരു ഓക്കെല്ലേ നല്ലതല്ലേ
ആഹ് ഞാനത്ത് നാളായി പുറത്തേക്ക ക്കോ പോയി
ആഹ് അത് ശെരി ന്നാ എന്തായാലും പോണം ഈ ബൂത്തിന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് മൈൻഡ് ഒക്കെ ഫ്രഷ് ആകണം
ഉം
അത് അങ്ങനെ പോയാലേ അതിന്റെതൊ ഒരു ഇത് അറിയുള്ളു ഏഹ് ഒരു സുഖം അതൊരു പ്രാവശ്യം നമ്മൾ അറിഞ്ഞാ പിന്നെ പിറ്റേത്തെ കൊല്ലം നമ്മളെ കൊണ്ട്പോകും ഓലന്നെ നമ്മക്ക് പോണം എന്നുള്ള ആഗ്രഹണ്ടാവും
ആഹ് നീ എടാ ഞങ്ങടെ വീടി എന്റെ അടുത്ത് എന്നാ ഒരു പാർക്ക്ണ്ടേ
ആഹ്
ആഹ് പാർക്കിൽ തന്നെ പോകാൻ പറ്റിട്ടില്ല
അത് ശരി അത്ര എടുത്തണ്ടായിട്ട് പോയിട്ടില്ലേ മക്കളെ കൊണ്ടോയിണ്ടാവ് ല
ഇല്ല
അല്ല വാട്ടർ തീം പാർക്കാ
ആടാ എല്ലാണ്ട് അസ്വിമ്മിംഗ് പൂൾ അങ്ങനെല്ലാണ്ടന്ന് പറഞ്ഞ്
ആഹ് അങ്ങനത്തെ ചെറിയ പാർക്ക് മക്കൾക്ക് വേണ്ടി ചെറിയ ചെറിയ- റൈഡൊക്കെയുള്ള ചെറിയ പാർക്ക്
ആഹ് പിന്നെ വൈകുന്നേരം ചെന്നിരിക്കാനേ ഒരു-
ആ ചെറിയറിയൊരു സെറ്റ് ആഹ് ആഹ് അപ്പൊ ങ്ങള് ഫുഡ് കഴിക്കാനൊന്നും പൊറത്ത്ക്ക്‌ പോകൽ ഇല്ലേ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തുക്ക്‌ പോവാറില്ലേ?
ആഹ് ഫുഡ് കഴിക്കാനൊക്കെ വെല്ലപ്പോഴും പോകാറുണ്ട് ഇനി പിന്നെ ഞാ ഈ മാസം പെരുന്നാളല്ലേ വരുന്നത് അപ്പൊ അതിന് വേണ്ടി കുറച്ച് പർച്ചേസ് നടത്താൻ വേണ്ടി പുറത്ക്ക് പോകണം
ആഹ് ആഹ് ആഹ് ആ അപ്പൊ അങ്ങനെ പോയാ മതി ആ അത് ശരി ഡ്രെസ് ഒക്കെ ആഹ് നിങ്ങളെന്താ ചുരിദാറൊക്കെ എടുക്കലേക്കൽ അല്ലേ റെഡിമെയ്ഡ്
ആഹ് ഞാൻ ഞാൻ ചുരിദാറോന്നല്ല ഞാനീ- ജീന്സ് പാന്റില്ലേ
ആഹ് ആഹ് ആഹ്
അതൊക്കെ ഇടള്ളൂ
ആഹ് അതും അത് നല്ലതാണല്ലോ അവനാൻ ഇഷ്ടപ്പെട്ട
ഉം ഉം ആൾക്ക് ര് അതെ മോശൊക്കെയു പറയനേ പക്ഷേ നമ്മുക്ക് ഇഷ്ടമുള്ളതല്ലേ നമക്ക് ഇടാൻ പറ്റാ
ആ അതന്നെ അതിനൊന്ന് മോശം പറയണ ഇതൊന്നും ഇന്ക് ഇത നമ്മള
ഉം ആൾക്കാര അറും ആളെ കാണിക്കാനാണ് അങ്ങനെയാണ് ഇന്നൊക്കെ
അത് പറയാനൊക്കെ ആൾക്കാരുണ്ടാവും ഓരോരുത്തര ഇഷ്ടല്ലേ അവരിഷ്ട ഞമ്മള ഇഷ്ടല്ലല്ലോ അവര് ചെയ്യുന്നേ
എയും പറും പനീനും ഒക്കെന്നെ ഇട്ട് നടക്കണ
ആ വയസ ആൾക്കാ ഓത് നോക്കണം ഓരോ കാഴ്ചപ്പാട് വേറെ ഞമ്മളെ കാഴ്ചപ്പാട് വേറെ അതാണ് സംഭവം
ഉം
അഹ് നോക്കണ്ട ഏതാലും ഒരു ഇങ്ങോട്ട് ഞാൻ നല്ലത് പറയുന്ന എന്താ പറയാ വയനാടൊക്കെ നല്ല സ്ഥലം കേട്ടോ ഒന്ന് പോയി കാണണം
ആൾക്കല് പറഞ്ഞു കേട്ടട്ടുണ്ട്
ഞാനേ കൊറച്ച കഴിഞ്ട്ട് വിളിക്കാട്ടോ
ആഹ് ആഹ് ആഹ് ശരിയന്നാ
ആ ന്നായ്ക്കോട്ടെ